ഹലോ. എന്തുണ്ട് വിശേഷം?
ഓഹ് സുഖവായിട്ടിരിക്കുന്നു. അവ്ടെന്തുണ്ട്?
ആഹ് ഇവിടെ വിശേഷം നല്ല വിശേഷം. സുഖായ്ട്ടിരിക്കുന്നു. എന്റെ അട് ത്തൊര് കൂട്ടുകാരിയുടെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ആ കല്യാണത്തിനൊക്കെ പോയിട്ട് വരുവായിരുന്നു ഞാന്.
ആഹ്. എങ്ങനുണ്ടായിരുന്നു കല്യാണം ഒക്കെ?
കല്യാണം നാളെയാ. ഇന്ന് പിന്നെ റിസപ്ഷനാ. പിന്നെവ്ടെ പോയി ര്ന്ന് കാപ്പിയൊക്കെ കഴിച്ച്. കാപ്പിക്കിന്ന് പൊറോട്ടയും, ചിക്കൻ കറിയായി ര്ന്ന്.
ആഹ്. എ കലി
സ്വാദുള്ള കറിയായിരുന്നെട്ടൊ നല്ല
കറിയായിരുന്നൊ. ഹാ
ആഹ് മുരുമുരാന്നിരുന്ന് നല്ല നല്ല പൊറോട്ടയും നല്ല കറിയുവായിരുന്നേ ഇഷ്ടപ്പെട്ട് ഞാനാണെങ്കി ആഹ് മണം അടിച്ചപ്പോ തന്നെ ഞാൻ വിചാ രിച്ചൊരു നാലഞ്ചെണ്ണം കഴിക്കണം എന്നുള്ള ആഹ് ഒരു ആഹ് ഒരു മണം ഒണ്ടായിരുന്നു കഴിച്ചു വന്നപ്പം മൂന്നെണ്ണം കഴിച്ചേ ഒള്ള് പിന്നെ കഴിക്കാം പറ്റിയില്ല പിന്നെ നാളെയാ കല്യാണം തന്നെ ആഹ് പെണ്ണിന്റെ സാരിയുടെ നിറവാണെങ്കി ഒരു റെഡ് ചില്ലി റെഡ് ആഹ് ചില്ലി റെഡും അയിൻ്റെ കൂടെ അവളിടുന്നത് ഒരുമാതിരി ഒരു പച്ച കളറ് ബ്ലൗസ് ചേരും നല്ല രസമുണ്ട് കാണാന് ആഹ് ഇന്നിട്ടേക്കുന്നത് നല്ലൊരു ലഹങ്കയായിരുന്നു ഒരു പീച്ച് കളറ് ലഹങ്ക
ലഹങ്ക
ആഹ് പീച്ച് കളറ് ലെഹങ്കയായിരുന്നു ഇട്ടിരുന്നത് നല്ല രസവായിരുന്നു കാണാന് ആൾക്കു പിന്നെ ഓൾറെഡി നല്ല നല്ല മുടി ഉണ്ടായോണ്ട് പിന്നെ കൊഴപ്പവില്ല നല്ല നാളത്തേക്ക് പിന്നെ തിരുപ്പനൊന്നും പ്രത്യേകിച്ച് വെ ക്കെണ്ട കാര്യയില്ല ആഹ് നല്ല രസായിരുന്നു പിന്നെ എന്നെ നാളെ നല്ല വതിലിനും കൂടെ വിളിച്ചിട്ടുണ്ട് കല്യാണത്തിന് പോണോന്ന് ഞാൻ വിചാരിച്ചെയാ പിന്നങ്ങ് മനസ്സ് മടിക്കുന്നു കഴിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും ഇങ്ങനെങ്ങ് മനസ്സ് മടിക്കുന്നു പോവാനായിട്ട്
കല്യാണത്തിനും പോണം എങ്ങനുണ്ട് കല്യാണോന്നൊക്കെ അറിയാല്ലോ
ഓഹ് കല്യാണം ഉം ഹ് അതിലും നല്ല ഇതൊ ക്കെ ആവുമ്പം പിന്നെ നമുക്ക് നല്ല ആഹാരം കഴിക്കാല്ലോ അതാവുമ്പോ സദ്യയല്ലേ നമ്മുടെ പിന്നെ പിന്നെന്ന് വെച്ച്കഴിഞ്ഞാ പായസവും പപ്പടവും എല്ലാം പഴവെല്ലാ കൂടെ കൂട്ടിയൊര് സദ്യ കഴിക്കാം ആഹ് ഹ് പിന്നെ ആറ് ആഹ് സദ്യേന്ന് പറഞ്ഞ് സദ്യ നമ്മുടെ ആറന്മുളേയിലെ സദ്യ അതായിരിക്കണം സദ്യ പോയിട്ടുണ്ടോ ആറന്മുളയില്? കഴിച്ചിട്ടില്ല അല്ലേ? നല്ല രസവാ ഞങ്ങള് കഴിഞ്ഞ ഒരു ഏഹ് കഴിഞ്ഞ ഒരു പ്രാവിശ്യം പോയായിരുന്നു നല്ല രസ സാ ആറന്മുളയിലെ സദ്യയെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരുപാട് കറികള് നമ്മക്ക് എണ്ണി തീർക്കാൻ പറ്റാത്തത്ര കറികളുണ്ട് എന്നിട്ട് പിന്നെ ചോറ് ചോറ് നമു ക്ക് ആവിശ്യോങ്കി നമുക്ക് ചോയിച്ച് വേടിക്കാം ചോറ് പിന്നെ മു മൂന്നാല് പപ്പടം നമുക്കിങ്ങ് കൊണ്ട് വെക്കും അവര് കേട്ടാ കഴിക്കുന്നേന് മുന്നേ നമ്മള് ചോദിക്കാതെ തന്നെ മൂന്നാല് പപ്പടം പിന്നൊണെങ്കി കുഞ്ഞ് ഈ ത് ഇത്ണ്ടല്ലോ അല്ലേ പരിപ്പ് വടാ
പരിപ്പുവട
കുഞ്ഞ് പരിപ്പുവട പിന്നെ കുഞ്ഞ് ഉഴുന്ന് വട അതൊക്കെ കൊണ്ടു വന്ന് വെക്കും നമ്മടെ സദ്യക്കാത്തെ എലേടെ കൂടെ എന്തോ?
ഉണ്ണിയപ്പം
ആഹ് കുഞ്ഞു ഉണ്ണിയപ്പ ഇങ്ങനെ ഞങ്ങക്ക് എനിക്ക് കിട്ടിയത് ഉണ്ണിയപ്പം അല്ലായിരുന്നു നെയ്യപ്പം പോലുള്ളൊല് സാനാവായിരുന്നു കിട്ടിയത് അതാണെങ്കി അവിടേണെങ്കി പറയുന്നു ടോക്കൺ എടുത്തിട്ടൊക്കെ അവിടെ പോയിരുന്ന് ആഹാരം കഴിക്കാനായിട്ടൊക്ക പറ്റത്തൊള്ളന്ന് എന്തോ ഞങ്ങള് നിന്ന് സമയം പോയത് കാരണമാവാം അതോ ആള് കൊറഞ്ഞത് കൊണ്ടോ ആവാം ഞങ്ങളെ കയറ്റി വിട്ടായിരുന്നു ആഹാരം കഴിച്ച് അതാ നല്ല സദ്യ
ഉം അവിടത്തെ ഈ വള്ളം കളിക്ക് വഞ്ചിപ്പാട്ടി സദ്യക്ക് സദ്യിക്കിരിക്കുന്നതിന് മുമ്പ് അവര് വഞ്ചിപ്പാ
കൊറച്ച് ആൾക്കാര് അഹൊര് വല്ല്യ ഒരു ഏരിയാ
ഊം ഹ്
ഒരു വല്ല്യെരു ഒരു വല്ല്യ ഒരു റൂമാ അത് നറച്ച് ആൾക്കാരാ ആഹാരം കഴിക്കാനായിട്ടുള്ള ആൾക്കാരാ അവിടെ ഇരുന്ന് അവര് ഓരോ കറി വിളമ്പുമ്പോഴും ആ കറിയുടെ ഐതിഹ്യവും പിന്നെ ആ കറിയെ പറ്റിയുള്ള പാട്ട് ട്ടും പിന്നെ അതെന്താ നമ്മള് വഞ്ചിപ്പാട്ടല്ലോ ആ വഞ്ചിപ്പാട്ട് പാടി ടിയാണ് അവര് ആ കറി വെളമ്പി വെളമ്പി പോകുന്നത് തന്നെ പിന്നെ അയ്ന്റെ കൂടെ തന്നെ ആർപ്പ് വിളിക്കാന് കൊറച്ച് ആൾക്കാര് നമ്മളതന്നെ കഴി കഴിച്ചിട്ടൊക്കെ വന്ന് കന്നിട്ട് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളാണെങ്കി താഴെ ഇവിടെ പോയായിരുന്നു ആറുണ്ടായിരുന്നു കേട് ട്ടോ അവിടെ ആറ്റിലാണെങ്കി വല്യ തോണി ആ തോണിയാണെങ്കി അവിടൊരു സാ ആ തോണി കയറ്റാനും വേണ്ടിയിട്ട് വല്ല്യൊരു കെട്ടിടൊണ്ട് ആ കെട്ടിടത്തിനകത്താ വല്യൊരു തോണിയൊക്കെ വെച്ചേക്കുന്നന്നെ പിന്നെ ആറ്റിലാണെങ്കി പല കരയുന്നു അവിടെ ഇങ്ങനെ കര കരയെങ്ങാണ്ട് അടിസ്ഥാനത്തിലാ ഓരോ
ആഹ്
ഓരോ ദിവസത്തെ ഊണ് നടത്തുന്നത്
അതവാ
അപ്പം ഇത്ര കരയാണ് ഒരു ദിവസത്തെ ഊണ് ഇപ്പോ ഒരു അഞ്ചാറ് കര ഒരു ഒര് ഏഴെട്ട് കര അടുപ്പിച്ച് ഒരു ദെവസ ത്തൂണാ അങ്ങനെ ആ ഏഴെട്ട് കരേ ലാൾ ക്കാര് ഇങ്ങനെ വഞ്ചിക്കാത്ത് ഇങ്ങനെ വന്നുകോണ്ടേ ഇരിക്കുവാ ചെയ്തോണ്ടിരിക്കുന്നെ
ഇരിക്കോര്ന്നാ
ആഹ് നല്ല രസായിരുന്നു കാണാനൊക്കെ പോണം കേട്ടോ ഇപ്പൊ തൊടങ്ങിയിട്ടുണ്ട് കേട്ടോ
ആഹ് എനിക്ക് പോണം പോണന്നും പറഞ്ഞിരിക്കുവാ
ചേട്ടനും പിള്ളാരായിട്ടൊക്കെ പോവാൻ നോക്കേ ട്ടോ നല്ല സ്ഥലം നല്ല ആഹാരം നല്ല സ്ഥലം അങ്ങനെ
അതേതാണ്ട് ഇരുവത്തെട്ട് കൂട്ടം കറികളൊന്നൊക്കെയാണ് തോന്നുന്ന് പറയുന്നത്
ഇരുവത്തെട്ടൊന്നും അല്ല അതില് കൂടുതലുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട് ആഹ
കൊറേച്ചെ കൊറേച്ചാ തോന്നണ് എല്ലാം വെക്കുന്നത് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് ഇലക്കാത്തിങ്ങനെ ഇതെല്ലാം കൂടെ ആഹ്
ആഹ് കൊറേച്ചെ കൊറേച്ചെ കൊറേച്ചെ കൊറേച്ചെ പക്ഷേ നമ്മക്കത് വയറ് നെറയും ഒരുപാടങ്ങ് നിറയങ്ങ് കാരണം കറി കൂട്ടി തന്നെ നമ്മള് നമ്മളങ്ങ് മടുക്കും അമ്മാതിരി കറികളും പിന്നെ അക അടുത്തടുത്തുള്ളെ കൊറെ നമക്ക് പലഹാരങ്ങളൊക്കെ കൊണ്ട വച്ച് തരൊക്കെ ചെയ്യും പഴൊക്കെ മൂന്നും നാലും പഴമൊക്കെ കാണും നമുക്ക് കഴിക്കാനായിട്ട് പായസം അതേപോലെന്നെ പലതരം പായസങ്ങൾ ഒന്ന് ബ്രഹ സില് കാണും പിന്നെ അടപ്രഥമൻ കാണും പിന്നെ പയറുപായസം കാണും കടലപ്പായസം കാണും അങ്ങനെ പലതരം പായസങ്ങൾ ഇച്ചിരി ഇച്ചിരിച്ച് കൊണ്ട് ഒഴിച്ചെരും പക്ഷെ അത് നമ്മള് ചോറ് പകുതി കഴിച്ചെഴിയുമ്പോഴത്തേക്കും നമ്മുടെ വയറങ്ങ് നെറയും പിന്നെ നമുക്ക് പായസം കുടിക്കാനായിട്ടുള്ള ആ ഒരിത് തോന്നല്ലങ്ങ് മാറും അങ്ങനെ അതാ പിന്നെ വേറെ ന്തോണ്ട വിശേഷം അവിടെ
വേറെ വേറെ ഇങ്ങനെ ഇരിക്കുന്നു മക്കളെ സ്കൂളിന്ന് വന്നു
ആണോ
ആഹ് ചായൊക്കെ കുടിച്ചു
അതെയോ
ആഹ് ആഹ് ആഹ് എന്നെ ഇരിക്കുന്നു
ചായെടൂടെ സ്പെഷ്യൽ എന്തുവായിരുന്നു
ചായേടെ കൂടെ ഉള്ളിവട
ഉള്ളിവട ആയിരുന്നോ എങ്ങനാ ഉണ്ടാക്കിയതാണോ അതോ പൊറത്തുന്ന് വാങ്ങിയതാണോ പൊറത്തുന്നൊന്നും വാങ്ങിച് കൊടുക്കേണ്ടട്ടോ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുന്നെരി ക്യും നല്ലെ ഒന്നാമത് ഇപ്പഴത്തെ കാലാവസ്ഥയും കൂടെ പിള്ളേർക്കാണെങ്കി അസുഖം വരാൻ അത് മതി
ഉം ഉം
കേക്കുന്നില്ലോ ഓരോരോ അസുഖങ്ങളൊക്കെ പുറത്തുന്നൊക്കെ വേടിച്ച് മാ പരമാവധി പുറത്തുന്ന് മേടിച്ചു കൊടുക്കുന്നത് കുറയ്ക്കാ എന്ന വെച്ച് കഴിഞ്ഞാ അവർക്കെത്ര ദിവസത്തൊക്കെ ആ എണ്ണയൊക്കെ ആയിരിക്കുമോടുത് വെച്ച് ഉണ്ടാക്കുന്നന്നെ അപ്പൊ പിന്നെ അത് കുഞ്ഞു പിള്ള മക്കളല്ലേ അവർക്കൊന്നും ശരീരത്ത് പിടിക്കത്തില്ലല്ലോ ആഹ് അതാ പരമാവധി വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നതന്നെയിരിക്കും നല്ലത് കൊള്ളോ കൊള്ളാതിരിക്കും അത് നമ്മളല്ലേ ആയിരിക്കുന്നേ എന്നാ ലും വേണ്ടിയില്ല പുറത്തുന്ന് വേടിച്ചു കൊടുക്കാതിരിക്കാ ചെയ്യുന്നത് എന്തോ
പല എണ്ണകളൊക്കെ ഒഴിച്ചുണ്ടാക്കുന്നതാ
ആഹ് അത് തന്നെ ഇപ്പത്തന്നെ നമ്മള് നമ്മൾ പരമാവധി ഉപയോഗിക്കേണ്ടത് കേരയുടെ വെളിച്ചെണ്ണ മാത്രവാ ഇപ്പൊക്കല്ലേ കെ വെളിച്ചെണ്ണയ്ക്ക് വെല കൂടിയ കാരണം ഇപ്പോ ഒരുപാട് എണ്ണകൾ ഇപ്പ ഇങ്ങനെ വന്നിട്ടില്ലയോ ഒന്തുവാ തവിടെണ്ണ സൺഫ്ലവർ ഓയില് സൺഫ് ഫ്ലവർ നേരത്തെ പിന്നെ പാമോയിൽ അങ്ങനൊക്കെ ഒരുപാട് എണ്ണകൾ ഇങ്ങെനെ വന്നി ട്ടില്ല്യോ ആഹ് അതുപോലെേ പ വെ വെവ്വേറെ എണ്ണകളൊക്കെ അതൊക്കെ പരമാവധി കുറ ക്ക്യ ചെയ്യുന്നെ കാരണം നമ്മുടെ ശരീരത്തില് ആ ഒരു കൊഴുപ്പുണ്ടല്ലോ ആ ഒരു കൊഴുപ്പ് കൊളസ്‌ട്രോള് കൂടാനായിട്ട് സഹായിക്കുന്നത് പ്പൊ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിട്ട് നമ്മള് മേ പരമാവധി നമ്മൾള് നമ്മടെ ആട്ടിയ വെളിച്ചണ്ണന്നെ ഉപയോഗിച്ചന്നെ കുഞ്ഞുങ്ങൾ ക്കോരോന്ന് ആഹാരം ഉണ്ടാക്കി കൊടുക്കു ആ ചെയ്യേണ്ടത്
ഉം നമ്മടെ നല്ല വെളിച് ചെണ്ണയിൽ ഉണ്ടാക്കുന്നതോട്ടുള്ള രുചി കിട്ടത്തുല്ല കടയിന്ന് വാങ്ങിക്കുന്നതിന്.
ആഹ് അത് സത്യമാണ് പക്ഷെ എന്നാലും ആഹ് ഒരുപാട് സ്വാദ് കൂടുതലാണെന്നും പറഞ്ഞോണ്ട് നമ്മൾ കൂടുതലും ചെന്ന് മേടിക്കുന്ന കടകളിന്നാ മേടി ക്യുന്നത് നമ്മൾ വീട്ടിവന്ന് ട്ടിന്ന് വെക്കാനോ അതല്ലെങ്കിൽ അത് ഉണ്ടാക്കാനായിട്ടോ സാധനം ഉണ്ടെങ്കി തന്നെ നമ്മളതിന് മെനക്കിടത്തില്ല. ആഹ്
ഇതെന്ത് പണികളുണ്ടല്ലോ അതിന് തേങ്ങ ഉണക്കി. ഉം ആന്ന്. ഉം
ന്നാ ക്ഷെ നമുക്ക് സമയുണ്ടെങ്കിൽ നമ്മളക്കെ നമ്മള അതിനൊന്നും മെനക്കിടത്തില്ല
ഇല്ല ഉം ഉം ഉം അവിടെല്ലാം ഉണ്ടാക്കി. കൊടുക്കോ മക് മോ പിള്ളേരുണ്ടോ.
ആഹ് മോളുണ്ട് ഞാൻ
ഉം
ക്ക്‌ ആഹ് ഉണ്ടാക്കി കൊടുക്കും അവൾക്ക് കൂടുതലുണ്ടാക്കിടു തിന്നുല്ലെടാ താല്പര്യം
താൽപര്യം ഉം ഉം ഉം ഉം ഉം ഉം ഏഹ്
അവക്ക് കൂടുതല് ഉണ്ടാക്കി കൊടുക്കുന്നതന്നടാ കൂടുതൽ താല്പര്യം പുറത്തുന്ന് വേടി ക്കുന്നതിൽ അവക്ക്ഷ്ടല്ല
അല്ല ഉം ഉം അടിക്കത്തുല്ല ഉം എന്നാ നല്ല ശീലവാ ഇങ്ങനെ കഴിക്കാത്തതെ നമ്മള് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന കഴിക്കണം.
അതാ പുറത്തു നിന്നൊക്കെ മേടി ച്ചൊടുത്ത പലതരം അസുഖങ്ങളൊക്കെ പുറത്തു നിന്നുള്ള അസുഖങ്ങളൊക്കെ വരത്തില്ലയോ
ഉം കൂടുതലും ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കണം പൊറത്തുന്നള്ള ഇവടെ വീട്ടിലെ തന്നെ എല്ലാം ഉം ഉണ്ടാക്കി
ചേർന്ന വസ്തുക്കളും എല്ലാം കൂടെ കൊണ്ടുവന്നേ
ആഹ്
അതാ അതൊണ്ട് പുറ പുറത്തുനിന്ന് അധികം മേടിച്ചു കൊടുക്കത്തില്ല
ഉം ഉം ഉം ഉം ഉം
അങ്ങനെ ആഹ് അവിടെ എങ്ങനെ ഇന്നത്തെ ച്ചക്കത്തൂണിനു എങ്ങനായിരുന്നു
ച്ചക്കനെത്തൂണിന് സ്പെഷ്യലൊന്നും ഇല്ല മീൻ ഉണ്ടായിരുന്ന് മീൻകറി ഉണ്ടായിരുന്നു
മീൻകറിയാ മീൻകറിയും
മീൻകറിയും പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്ന്
അതെയോ
ഉം പിന്നെ തോരൻ ഉണ്ടായിരുന്ന്
അതെയോ ജോലിക്ക് പോയില്ലായിരുന്നു ഇന്ന്
പോയായിരുന്നു അഞ്ചര വരെ ഉള്ളായിരുന്നു
ആണോ
ആഹ്
ഞാനന്നെങ്കിൽ കല്യാണത്തിന് പോകുന്നതു കൊണ്ട് ഞാൻ ജോലിക്കും പോയില്ലായിരുന്നു
പോയില്ല ഹാ ഹാ ഹാഹ്
നാളെയും ഇനി ഒരു ദിവസത്തെ അവധിയാ
ആഹ് അഹ് ശരിയാ ഇനിയിപ്പോ.
ആഹ്
ജോലിക്ക് പോക്കും നടക്ക അതാ വിളിച്ചത് വിളിച്ചതല്ലേ പിന്നെ നമ്മളെങ്ങനെ പോകാതിരിക്കുന്നത്
ഉം ഉം
അങ്ങനെ പിന്നെ കല്യാണം കൂടലൊക്കെ ഉണ്ടോ ഈ അടുത്തിടെയായിട്ട്
ഓഹ് ഈ അടുത്തിടെ എനിക്ക് ഏഹ് കല്യാണൊന്നുല്ല അടുത്ത ആഴ്ച ഒരെണ്ണം ഉണ്ട് ചിലപ്പോ പോവും
ആണോ ആഹ് ഇത് അവര് പെണ്ണിന് എത്ര ഇപ്പ ഈ സ്വർണം കൂടിയിരിക്കുന്ന സമയവതും ഇരുപത്തഞ്ച് പവനും അമ്പത് ലക്ഷം രൂപയും ഒരു ഓഫർ പറഞ്ഞേക്കുന്ന പിന്നെ ഒരു കാറും അതാണെങ്കിൽ പെണ്ണിൻ്റെ അച്ഛനാണെങ്കിൽ ഒരു പാവപ്പെട്ടൊരു വ്യക്തിയാണ്
ഉം
സാധാരണ ജോലിക്കാരനാ
ഉം ഉം
അവരിങ്ങോട്ട് പറഞ്ഞ് പറഞ്ഞു ഇങ്ങനെ ഇത്രയും വേണന്ന് പറഞ്ഞതാ പക്ഷെ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇതിങ്ങനെ ചോദിക്കര്ത്ന്നല്ലേ ചോദിച്ചു മേടിക്കരുതന്നല്ലേ അതെ പക്ഷെ ഇപ്പൊ അവരത് ചോദിച്ചു പിന്നാണെങ്കിൽ ബി എസ് സി ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന എം എസ് സി ഒക്കെ കഴിഞ് നിൽക്കുന്നൊ പെണ്ണൻ കൂടെയാണ്
ആഹ്
അവൾ അവൾക്കാണെങ്കി നാളെ നാളെ ഒരു സമയത്ത് അവക്ക് നല്ലൊരു ജോലിയും കിട്ടും നല്ലൊരു ടീച്ചറായിട്ട് ട്ടെ എവിടെയെങ്കിലുംഒക്കെ വർക്ക് ചെയ്യൻ പറ്റും അവര് അത് പക്ഷെ ആലോചിക്കുന്നില്ല
ഉം
അവരിങ്ങനെ ഇങ്ങനെ സ്ത്രീധനം ഒക്കെ ചോദിച്ചൊണ്ടിരിക്ക പക്ഷെ അത് തെറ്റായൊരു കാര്യ ര്യ അവരഅങ്ങനെ ചിന്തിക്കരുതായിരുന്നു അങ്ങനെ ചോദിക്കെ ചെയ്യരുതായിരുന്നു അതാ അത് വല്യ വളരേ ളരെ വല്യോരു തെറ്റായിപ്പോയി. ഞാന അതിനോടൊന്നും യോജിക്കുന്നേയില്ല
ഇ ഇത് പ്രോത്സാഹിപ്പിക്കരുത്
അതാ ഒന്നാങ്കിലും ഒന്ന് പറഞ്ഞ് കേൾക്കുവാണെങ്കിൽ
ഉം
ഉടനെ അതിന്റെ പുറകേ ഒന്നാമത് ഇപ്പോഴത്തെ ഓണ്ണമെറ് നാള നാളെ കുതിച്ചുയർന്നൊണ്ടിരിക്കും കുറച് സമയം കുറച്ച് ദിവസങ്ങളിൽ പറയും അത് കുത്ത് കുത്തനെ ഇടിഞ്ഞെന്ന് പറയും. കുത്തനെ ഇടിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവങ്ങൾക്ക് അത് പറ്റത്തില്ല ആഹ് പറ്റത്തില്ല അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവങ്ങളുടെ നിലയിൽ ഒരു ലക്ഷം രൂപയൊക്കെ നമുക്ക് ഇപ്പൊ കൊടുത് മേടിക്കാൻ പറ്റുന്ന സമയമല്ല
എന്നിരുന്നാലും തന്നെയും അവരതൊന്നും ആലോചിക്കാതെ സ്വർണ്ണത്തിൽ ഇങ്ങനെ വില കൂട്ടി വില കൂട്ടി ട്ടിണ്ടിരിക്ക പിന്നെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും രണ്ടു ദിവസത്തേക്ക് അതിനൊ ഒരു രണ്ട്ദിവസത്തേക്ക് ഒരിടിവ് വരും ഇടിവ് വരുമ്പോ പറയും ആശ്വാസമായന്ന്. എന്താ നൂറോ ഇരുന്നൂറോ ഒക്കെ ആയിരിക്കും കുറച്ചൊണ്ട് വരുന്നത്
ഉം ഉം ഉം
പറയുന്നത് അതിനകത്താണെങ്കിലും പറയുന്നതോ വൻഇടിവ് സംഭവിച്ചു വൻഇടിവ് സംഭവിചുന്ന എവിടന്ന ഒരിടിവും സംഭവിച്ചിട്ടില്ല
ഉം
ആഹ്
മം
അങ്ങനെ
അതൊക്കെയാണ് മഴയുണ്ട് മഴയുണ്ട് ഇന്ന് ഉച്ചവരെ മഴയായിരുന്നു. ഉച്ച കഴിഞ്ഞ തോന്നുന്നുണ്ട്
അതെയോ ഇവിടാണ